ഹലോ എന്തൊക്കെയുണ്ട് വിശ് വിശേഷം
സുഖായിട്ട് പോണു
എന്താണ് ചായൊക്കെ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിപ്പോ ഉച്ചത്തെ പുുഡിനായില്ലേ
ഉമ് ചായയൊക്കെ കുടിച്ച്
എന്താ ഇന്ന് ഉച്ചക്ക് സ്പെഷ്യലക്കെ ഉണ്ട
ഇന്ന് ഒന്നുംല്ലാത്ത ദിവസാ
അതെന്ത് പറ്റി ഒന്നുല്ലാത്തെ
അങ്ങനെ പട്ട് ഉം പ ട്ടിണിയല്ല എന്താ പറയാ ഞാനിന്നലെ സത്യം പറഞ്ഞാ പച്ചക്കറിയൊക്കെ പറയാ മറന്നു പോയി
അയ്ശെരി അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ എട്ക്കണില്ലേ
ഉം ഒണക്കമീൻ ണ്ട് അതോണ്ട് കറി വെച്ച് ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടിണ്ട് ഒണക്കമീ പൊരിച്ചിട്ടുണ്ട് ഇള്ളത് ഒപ്പിച് വെക്കും ഒപ്പിച്ച് വെക്കു ക്കും പക്ഷേ ന്നാലും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്യ ഇന്ന്
ഇല്ല അത് മതിയല്ലോ ഒണക്കലിങ്കറി എങ്ങനെ ഇടാ തേങ്ങ അരക്കുവോ അതായത് തക്കാളി മല്ലിപ്പൊടിക്കെ ട്ട് വറ്റിച്ച് വെക്കണതാ അല്ല തേങ്ങ അരച്ചു വെക്കോ നല്ല രസാ ഒണ വെക്കല് മീന് കറിയ
ആ എനിക്കും ഇഷ്ടാ ആ തളമീൻ ന്നെ വെച്ചേ ഞാന് ആ തേങ്ങരച്ച് വെ ക്കലുണ്ട് പക്ഷെ ഇന്ന് തേങ്ങഒന്നും അരച്ചില്ലേ
ആ ആ അയ്ശെരി ആ അതെ ആ പ്രഗ്നന്റ് ആവൂല്ലേ
ഉം
ആഹ് എങ്ങനെണ്ട് ഇപ്പത്തെ ഈ ടൈമൊ ക്കെ ബുദ്ധിമുട്ട്ണ്ടോ സുഖം സുന്ദരമായിട്ട് പോണ് ല്ലേ ഇതിപ്പോ നമ്മൾ പറയല്ലോ സുഖപ്രസവാ എന്തെ ഏ ആ ഒരു ഫീലാണ് ഇപ്പൊ സുഖപ്രസവാന്ന് പറ മ്മേ നമ്മളറിയോ സുഖവ സുന്ദരം പോരുന്ന് പക്ഷെ അങ്ങനല്ല സുഖപ്രസവത്തിലാസുഖം മാ ത്രൊള്ളൂ
ആ അല്ല ആ പക്ഷെ നല്ല ഇപ്രാശം നല്ല ബുദ്ധിമുട്ട്ണ്ട്
ആഹ് അതെ നോർമലായിട്ടെ ഇണ്ടാവാറുണ്ടോ അങ്ങനെ അതായത് മുന്നത്തെ പ്രസവത്തിലക്കെ എങ്ങനാരുന്നു അതായത് ഡെലിവ പ്ര ഗ്നൻസി ടൈമിൽ എന്തായ്രുന്നു ബുദ്ധിമുട്ട് കുറവായ്രുന്നുലേ ഇപ്രാശ്യം.
ഉം ഇപ്രാശ്യം കൊറവാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ മറ്റേ രണ്ടു പേ രും ഇണ്ടായ സമയത്ത് ഞാൻ തറവാട്ട് വീട്ടിലേര്ന്ന് അതിപ്പോ ആറ് ഏഴ് കൊല്ലക്കായി അ പ്പോ അത്രയും പിന്നെ നമു ക്കീ ഏഴ് കൊല്ലം ന്ന് പറിണത് അ ത്രയും വർഷം നമുക്ക് പ്രായം നമ്മളെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവ
ആഹ് അതെ മാറ്റങ്ങള് ഉണ്ടാവൊല്ലോ. പിന്നെന്താറിയോ എല്ലാരും പറയുവെ അടുത്തടുത്ത പ്രസവാണെങ്കില് അത്ര പ്രശ്നം ണ്ടാവില്ല പോയ്‌ ഞാൻ തന്നെ ഇന്റെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മക്കളിൻക്ക് അടുത്തടുത്തതാ അതായത് രണ്ടാള് ഒരു വയസ്സിന് വ്യത്യാസം ഒള്ളൂ ഫസ്റ്റ് ത്തെ. പിന്നെ മൂന്നാമത്തേനാണ് രണ്ട് വയസ് ൻ്റാര് വിത്യാസം വന്നിട്ടൊള്ളു പക്ഷെ ന്റെ ഡെിവറി യായാലും പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അത്ര ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേല്ല മനസ്സിലായോ ഡെലിവറിക്കെ പെട്ടന്ന് തീരു വേദന വന്ന് കഴിഞ്
ആഹ് ഇൻക്ക് ഡെലിവറി അന്നും ഡെലിവറി പ്രസവായിട്ട് ഇണ്ടാവൂലാ
അഹ് ശെരി അപ്പൊ പിന്നെ അത് ഈ ടൈമില് നമക്ക് എന്തിന്റെ ബുദ്ധിമുട്ടോണ്ടാണ് സിസേറിയനൊക്കെ ആയത്
ഉം
വി വികസനക്കൊറവോ അല്ലെങ്കില് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ
വികസം ഇണ്ടാവൂ ആഹ് കേൾക്കില്ലേ
ആഹ് കേക്ക്ണ്ടല്ലോ
ആ വികസനം ഉണ്ടാവൂലാന്ന്
അങ്ങനെയാവും അല്ലെ അങ്ങനെ ആവുമ്പോളന്നെ സിസേറിയനോക്കെ ആയിവ യ്യ പിന്നെ പിന്നെ നോക്ക് അപ്പൊ ഞ ഇപ്പൊ നമ്മളെ പണിക്കെന്തങ്കും കുറവ്ണ്ടോ നമ്മള് ള് വീട്ടിലെ പണികളും ഒക്കെ എടുക്കുന്നില്ലേ പണ്ടള്ള മ്മള് ഉമ്മമാരൊക്കെ ഇ പറയോ വെറുതെ ഇരുന്നാലാണ് സിസേറിയൻ ആവ്വ ആ ടൈമില് പ്രഗ്നൻസി ടൈമില് വല്ല വല്ലാതെ പണിഎടുക്കാത്തവരാണ് ഏ അന്നൊക്കെ പറയാം അതൊക്കെ വെറ് ത് ഞാൻ പറയും കാരണം ആ വെറുതെ പറയാ പ്പിന്റെ ഒരു കസിനൊക്കെ ഇണ്ട് ഓള് അങ്ങനെ പറഞ്ഞ കേട്ട് ട്ടൊളെ മൈന്റിലാ അതന്നെ ഓള് ഉൾക്കൊള്ളിച്ച് ഭയ നല്ല പണിയെടുക്കാരുന്നു പിന്നെ ഫസ്റ്റിലെ ഒക്ക് അത്ര പ്രശ്നല്ലാത്തോണ്ട് മു റ്റടിച്ചാരലും നമ്മളിങ്ങനെ കുമ്പിട്ടൊക്കെ പണിയെടുക്കണം ന്നാണല്ലോ ആ് അങ്ങനെയൊക്കെ പറയൂ ന്നിട്ട് ആ അടക്ക അതെ -അതെ -അതെ ചെയ്യൂ അപ്പൊ നമ്മൾ-
ആ് -അങ്ങനെയാവുമ്പോ നമ്മള് അ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെപോയിട്ട് പ്രസവി ചിലാലോ അപ്പം ആ -അപ്പൊ ഞാന് ആ -അപ്പൊ ഞാൻ രണ്ടാമത്തേനന്ത് ചെയ്തു ആ് രണ്ടാമത്തേന ന്ത് ചെയ്തു ഞാാന് നല്ലോണംണ്ട് അല്ല അന്ന് റസ്റ്റ്െടുക്കണൊന്നും പറ്റിയില്ല പക്ഷെ ന്നാലും ആ അത്ര ഞാന അങ്ങെനേ ഫർട്ട് എടുത്തില്ല
കിട്ടില്ല അരെ ഫസ്റ്റ് എഫെർട്ടിട്ടാ നമക് റിസ് ചേട്ടാ അപ്പൊപിന്നെ നോർമലി നമ്മളെ ചിന്ത മാറ്വല്ലോ ആ അതന്നെ നമുക്കതില് എന്താ പറയാ രണ്ടാമത്തെ പിന്നെ എങ്ങനായാലും ഫസ് സിസേറിയനാ രണ്ടമത്തെ റയറായിട്ടൊക്കെ തെങ്കിലുക്കെ വരുള്ളൂ തോന്നണ്ടല്ലേ പിന്നെ
ഇപ്പം പക്ഷെ ഫസ്റ്റില് ഡെലിവറി ആയ ഇപ്പ ഇപ്പ ഫസ്റ്റിൽ നല്ല നോർമൽ ഡെലിവ വറി ആയാലും പിന്നെ സിസേറിയൻ വരുന്നവര് കൊറെേ ആളുകളുണ്ട് ഉം ക്ഷെ പിന്നെ ഒരു പ്രാവശ്യം സിസേറിയനാ യി കഴിഞ്ഞാ പിന്നെ അവര് സിസേറിയനെ നോക്കുള്ളു.
പിന്നെ ഡെലിവറിക്ക് ഓല് നോക്കൂല പിന്നെ എങ്ങനെങ്കിലൊക്കെ ന നമ്മുടെ ഭാഗ്യത്തിനക്കെന്തെങ്കിലും- ച്ച്
ഉം -ക്ഷെ ചില സമയത്ത് അല്ല ചില സമ ചില സാഹചര്യങ്ങളില് ഇതോക്കെ യാണ് കാരണംന്താ ചില ഹോസ്പിറ്റലണ്ട് നോ ഡെലിവറി മാ പ്രൊമോട്ടയ്യണത് ഹോസ്പിറ്റൽ അവിടെ സിസേറിയൻ ണ്ടാവൂല പക്ഷെ അങ്ങനെ വരുമ്പന്താ ച്ചാല് ആ കുട്ടിക്ക് പ്രശ്നങ്ങൾ വരും ആ ചെല സമയത്തും ഉ- മ്മ് - മന പേരൻ ഉമ്മമാർക്കും പ്രശ്നങ്ങൾ വരും ഏ രക്തസ് സ്രാവ ങ്ങനൊക്കെണ്ടാവും നമ്മള് അവര് എന്തേയ്യും പ്രസവിക്കാൻ തന്നെ നിക് കും ഇങ്ങ ഈ ചിലവരെന്തേയ്യും ഇൻ്റെ മോള് പ്രസവിക്കേണ്ട്യതാണ്
ആ അത്രേയും ആ- അങ്ങനെ പ്രസ അതാത് സിസേറിയൻ അത്രേയും ഇതിൽ കാണുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ കാണുന്നവര് കാരണം സിസേറിയന ആലും ഇപ്പത്തെ കാല എടുത്ത് ഇപ്പഴത്തെ നമ്മുടെ സമൂഹത്തില് അത്രരു കാര്യമുള്ളതല്ല. സെറിയനായാല ഇപ്പ എന്താ ഒരു മൂ നമ്മ വെസ്
ആ ആഹ് നല്ല രീതിയിൽ റസ്റ്റ് എടുത്ത കഴിഞ്ഞാൽ ആഹ കൊഴപ്പില്ല പക്ഷെ നമുക്ക് എന്താ വച്ചാല് ആ ഇപ്പ രണ്ട് കുട്ടികൾ ഇപ്പ നിനക്ക് നിനക്ക് രണ്ട കുട്ടികള് ഇപ്പ മൂത്ത രണ്ട് കു എത്ര വയസായി
മൂന്നാമത്തേത് അതായത് ഒരാളിപ്പോ രണ്ടിലും ഒരാൾ മൂന്നിലും ആണേ? വലുതും രണ്ടാമത്തത് ഇപ്പൊ താഴ ഉള്ളത് മൂന്നര വയസ്സ് അ ഒരു രണ്ട് മൂന്ന് വയസി
ആ അപ്പൊ അപ്പ അത് എനിക്ക് എന്താ വച്ചാല ഇപ്പ എന്റെ മക്കള എന്ന് പറയുമ്പോഠ അമ്മയുണ്ടേലോ ഇവര് ഇപ്പൊ ബെയസ്ല്ലേ പ നമക്ക് ആ ടെൻഷൻ ആണ ഇവരെ നോക്കാൻ നമുക്ക് കഴിയൂല അല്ലെ ഈ ചെറുതാവുമ്പോ നമുക്ക് കൂടുതല നമക്ക് നമുക്ക് അവരെ എടുത്തിരിക്കാം
എനിക്കൊക്കെ അങ്ങനെ വന്നില്ല കാരണം എനിന്റെ വലിയ മോനൊക്കെ- പള്ളിയുടെ ഇടയിലെ പ്രെഗ്നെൻസി ടൈമില ഞാൻ പ്രസഹിച്ചു കാടുന്നതും ഇവര് രണ്ടാളും ബെയ്സിന്റെ ടൈമിലാണ് ഇപ്പോഴും പൈസ തന്നെയാണ് മൂന്നാം ക്ലാസി എത്തിയാലുംർക്ക് പൈസ താണ് പക്ഷ എൽ കെ ജി യു കെ ജി എന്നന്ന് ആോക്ക് കറക്റ്റ്ലോട്ട് പോയി തുടങ്ങുന്നുള്ളൂ
ആഹ ഭയങ്കര ബുദ്ധിമുട്ടാ ആ പക്ഷെ ഇപ്പന്ന് പറഞ്ഞാ മക്കൾക്ക് ഞമ്മള് നല്ലോണംമ്മ മക്കളുടെ കൂടെ ഇ ചൊറിഞ്ഞുന്നൊണ്ടിരിക്കണം ആ അതിപ്പനി എത്രയാലും കാരണം എന്താ പറയുക ഇന്നലെ തന്നെ മോള് എന്താ പറയയാ വെജിറ്റബിൾ പ്രിന്റിംഗങ് ഉണ്ടല്ലോ
ആ അതെ അതെ അതെ അതെ അതെ അതെ
അത് ചെയ്യാനും വേണ്ടീട്ടി ഇനോട് കൊറേ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ വിചാരി ഇവള് കൊറെ ദിവസയിട്ട് പറയണം അപ്പ ഞാൻ വിചാരിച്ച് ഇതിന്റെ ടൈമൊക്കെ കഴിഞ്ഞട്ടുണ്ടാവും
ആ ഇല്ലേ ഇത് ചെയ്യാത്തത് കൂടി വരാ അവർക്ക് ഓരോ ദിവസം വർക്കാണേ ഓരോ ദിവസം വർക്കാ
തോട് രാത്രി പറഞ്ഞ് പതിനൊ പത്ത് മണിക്കൊക്കെ ഇവിടെ മു മുട്ടത്തോ മുട്ടതോട് എട്ടുത്തിട്ട് എടുതിട്ട് അതിമല് എന്താ പറയാ പെയിന്റിങ്ങും ഒക്കെ ചെയ്തിട്ട് കൊടുത്തയക്കണം ഇത് ബാഗ് മല് വണ്ടില് പോകുമ്പോ ബാഗ് മലൊക്കെ എല്ലാ കുട്ട്യേളും അമ്പിക്കാണ്ട് പൊട്ടി പോകും എന്നിട്ട് അപ്പ് ഇപ്പ ഞാൻ രണ്ടെണം കൊട് എത്തിരുന്നു അപ്പോ അവന് അവിടെ എത്തിയപ്പോൾ വന്നു പറഞ്ഞു ആ ഒന്ന് പൊട്ട് കിട്ടിയിട്ട്ണ്ട് മ് അപ്പം എന്നാലും കൊഴ ഇപ്പില്ല്യാ എന്താ പറയാ
പക്ഷെ എന്താന്നറിയോ മക്കള് ഇണ്ടാക്കി കൊണ്ടോവാഞ്ഞാല് ഓൽക്കൊരു സങ്കടാവും കാരണം എല്ലാ മക്കളും ചെലപ്പോ കൊണ്ടൊരും അപ്പൊ ഇവരെ കയ്യിൽ ഒന്നും ഇല്ല അപ്പ
ട്യൂഷനുണ്ട് ഇന്ന് മോള് വരുമ്പോ ചെലപ്പോ പറയും ഞാൻ കൊറേ ചോയ്ച്ച തല്ലേ
ആ മിനിഞ്ഞാന്നും പറഞ്ഞു പക്ഷെ പറ്റ്ണ്ല്ലടാ നിന്നെകൊണ്ട് പറ്റ്ണ്ല്ല നിന്റെ ഹെൽത്ത് തോ ക്ക്യല്ല പിന്നെ നമ്മള് മാക്സിമം അങ്ങനെ ഇരിക്കാം നമ്ക്ക് പറ്റ് ജുലൈ ഇവരൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക്‌ നമുക്ക് ആ മടുപ്പും വരെ നമ്ക്ക് ഓരോ മൂഡ്സെൻസല്ലേ ഈ ഒരു ടൈമ് ന്ന് പറയുമ്പോ നമുക്ക്‌ സ്ത്രീകൾക്ക് ഏറ്റവും നമുക്ക് പ്രയാസപ്പെട്ടല്ല ലൈഫ് നമ്മള് സപ്പോർട്ട് പ്പ ആരുല്ലങ്കിൽ കഴിഞ്ഞ്
ആ ഇൻക്ക് കൊറെ സപ്പോർട്ട് അങ്ങൻത്തെ കൊഴ ഇപ്പൊന്നുല്ല ഇപ്പൊന്നൂല പിന്നെന്താച്ചാല് ഇപ്പൊ സത്യം പറഞ്ഞാ എന്താച്ചാല് ഇപ്പം നമ്മള് ഇയ്യ് എങ്ങനെ തറവാട്ട് വീട്ടിലാണോ അതോ സ്വന്തം വീടിണോ ആഹ് ഞാനും അതെ അപ്പം നമ്മള് തറവാട്ടിലാവ്മം നമുക്ക് ഒരാള് മ്മളെ എ നമുക്ക് ഇപ്പൊ ഒരു പെ പേട് ടിയുണ്ടാവും
അതെ ആ അതെ ചെയ്യാനും ഇതിനൊക്കെ ആ ഏ അതൊക്കെ അത്രേ ഉള്ളൂ കാരണം മറ്റേ നമുക്ക് എത്ര അസുഖം ആന്ന് പറഞ്ഞാലും ഒരാൾ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷെ ആ നമുക്ക് എന്നാല് ഓര് എന്തേലും പണിയെടു ക്കുമ്പം നമുക്കിങ്ങനെകിടക്കുമ്പോ ഒരു സുഖം കിട്ടൂലേ അതായത് ആരെങ്കിലും എന്ത് വിചാരിക്കുവോ ഇനി അവർക്ക് എന്തെ തോന്നലുണ്ടോ കാരണം ഇതൊന്നും കാണാത്ത അസുഖങ്ങളാ ഈ ക്ഷീണം കൊയ്ക്കുന്നെ പുറത്ത് കാണി കാണൂല പക്ഷെ അമ്മളിത് നല്ല അനുഭവി ക്കുണ്ടാവും
ആഹ് അതെ പിന്നെ നമുക്ക് അങ്ങനെ ഒരു അ ആ വീട്ട് അങ്ങനെ ആ വീട്ടില് പോയാണ്ടെ നമുക്ക് അങ്ങനെ കെടക്കാൻ നും അതൊന്നും പറ്റൂല ആഹ് അവര് പണി ഇടുക്കും പണിയെടുക്കുമ്പോ അ ഒരു അമ്മള് അമ്മളെ ആ കെടത്തത്തിന് ഒരു സുഖം ഇണ്ടാവൂല
ആഹ് സുഖംണ്ടാവുല്ല ഇത് ന്നൊക്കെ പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലിക്കാണങ്കി നമക്ക് എത്ര എങ്ങനെ കെടക്കാം എ ആരും ഒന്നും ചോയ്ക്ക ക്ക്യാനില്ല ഏ പണ്ടത്തെ കൂട്ട് കുടുംബം പോലെയല്ലല്ലോ നമ്മള് സെപ്പറേറ്റ് ആയി മ ക്കളും പോയി കഴിഞ്ഞാ ഹസ്ബന്റും പോയി നമ്മള് ഇതാണ് പിന്നെ ഇപ്പ ഉച്ചത്തെ നമ്മളൊരു കാര് ഒള്ളു ഈവെനിംഗ് വരുമ്പ ഓർക്ക് എന്തേലൊക്കെ ഇണ്ടാക്കി കൊടു ക്കാ പിന്നെ നമ്മള് കൂടെ നിക്കണ ഹസ് ബൻഡ്മാരുവാണെങ്കില് ഒരു കുഴപ്പൂല്ല്യ. നമ്മളെ ഭർത്താക്കന്മാര് അങ്ങനെണെങ്കി പിന്നെ പ്രശ്
ആഹ് പ്രശ്നല്ല. ഇപ്പൊ കൂടുതലും അങ്ങനത്തെ ആള് ആൾക്കാരന്നെ ഇപ്പ പെട്ടെന്ന് പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് വീട് മാറി പോണ് ണ്ട്. പിന്നെ തറവാട്ട് വീട്ടിൽ കുറേ കാലം ന്നു പണ്ടത്തെ ഇക്ക് തോന്നുണു പണ്ടത്തെ ആൾക്കാരെ ഇപ്പളും
ആഹ് അങ്ങനെ ന് നിക്ക്ണോലൊള്ളൂ. ഇപ്പൊ നല്ല പെട്ടെന്ന് കല്യാണം കഴിഞ് എടാ എത്രയും നല്ല സെപ്പറേറ്റ് ആയിട്ട് നിക്ക്ണതാ എന്നാ ഉള്ള സ്നേഹം അത അങ്ങനെ ണ്ടാവും. ആഹ് അതൊക്കൊരോ എക്സ്പീരിയൻ സ്ന്ന് നമുക്ക് മനസിലാ ക്കാൻ പറ്റ്ണതാണ്. കാരണ നമ്മൾ കൊറേ കാല നമ്മള് ശരിയാണ് മ്മള് മാതാപിതാക്കളൊ ക്കേണ്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നിന്നോക്കണ്ടി. അപ്പയിന് ഒന്നും കൂടി ഇമ്പം കൂടുതലാവും. ആഹ് ഒര് രസാ. ആഹ് ഇല്ല ഇല്ല അതെ ഇത് പിന്നെ നമ്മള് എപ്പളെങ്കിലും ഒന്ന് എല്ലാരും കൂടാ ഏഹ് പിന്നെ നമ്മള് നാലാള് എല്ലാരും വേറെ സ്ഥല്ത്ത് ക്ക് അങ്ങനെയാകുമ്പോ എ കൂടുമ്പളൊക്കെ അയ്നൊരു ഭംഗി ങ്ങി കൊർച്ച് കൂ
ആ അതെ അതെ അതെ എപ്പഴും കാണ് ണ എന്താ പറയാ മു റ്റത്ത് മുൻ
മുല്ലക്ക്‌ മണമില്ലാന്ന് മുറ്റത്തെ മുല്ലക്ക്‌ മണമില്ല അങ്ങനെ
ആ അതേപോലെ ആ അതേപോലെ ആ ഞാനും അങ്ങനെ വിചാരിക്കല്ണ്ട് ഇങ്ങനെ ആവുമ്പോ പ്പോ നമുക്ക് സമാധാനണ്ട് സന്തോഷണ്ട് അവർക്കും അതെ അവർക്കും അതെ നമ്മളെ ജീവിതത്തില് ആ ആ
കാണുമ്പോ അവ ഒരു എടക്ക് വിര്ന്ന്ന് ഇങ്ങോ ട്ട് വെരും നമ്മൾ അങ്ങോട്ട് പോകും അതൊക്കൊരു രസാണ് ഇതൊന്നും കൂടി നമ്മള് ഐക്യം കൂടും മനസ്സിലായോ എല്ലാവരും നമ്മൾ ഒരുമ കൂടും കൂടും പക്ഷെ ഒരുമിച്ചാണെങ്കി ഈ കുറ്റങ്ങളും കൊറവുകളായി അങ്ങോട്ടുംങ്ങോട്ടും അങ്ങന കൊറേ പറയും ട്വന്റി ഫോർ അവേഴ്സ് നമ്മ്ള്ത് അവരും കാണ അവര്ത് നമ്മളും കാണ അപ്പൊ ങ്ങനൊക്കെ ആയാലും ഒപ്പം നിക്കുമ്പോ ആ പറ്റൂല ഒരുപാട് പ്രശ്നങ്ങൾ അതില് വെരും പിന്നെ ന്ന് പർഞ ത്യ ജീവിതൊക്കാവുമ്പോക്കെ കുറെ അങ്ങനല്ലേ
അതെ അതെ പ്രശ്നങ്ങള് ആ അല്ല രണ്ടു പേരും കൂടെ നല്ല രീതില് പോണെങ്കിൽ രണ്ടു പേരു അഡ് ചെയ് കൊടുക്കണം ക്ഷെ ഇപ്പൊ കൊറെ ബാദ്യയൊക്കെ പണ്ടത്തെ വർത്താക്കന്മാരൊക്കെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നല്ണ്ട് ഇപ്പ നമ്മളെ വീട്ടിലൊക്കെന്നെ ഉമ്മാരും ഉപ് കുമാര് ക്കെ തമ്മില് ഇപാരക്കൊക്കെ. ഇപ്പാരെ ആ പേട്യ ആഹ് എന്തൊരു പേട്യ
ആഹ് ഒരു മുൻഗണന
ഞാൻ ആഹ് അപ്പൊ ഞാന് പറയല്ണ്ട് ഞാൻ പിന്നെ വിളിക്കാ ട്ടൊടാ
ഓക്കെ ശെരിട്ടൊ
ഉം